ആ എന്തോണ്ട് വിശേഷം
വിശേഷം എന്നാ ഇങ്ങനെയൊക്കെ പോകുന്നു സുഖായിട്ട് പോകുന്നു അവിടെയോ
ആ അവിടെ സുഖം ജോലിയൊക്കെ തീ കഴിഞ്ഞോ
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ കഴിക്കാറായോണ്ട് ഉം കുറച്ചു കഴിയുമ്പോ കഴിക്കണം
ആണോ ആഹ് വീട്ടിലാരക്കെയാ
വീട്ടില് ഹസ്ബൻറ്റ് ഒരു കുട്ടിയൊണ്ട് ഒരു മോളോണ്ടേ അവള് എൽ കെ ജി പഠിക്കുന്നു പിന്നെ അമ്മ ഇതക്കെയേ ഒള്ളു ഉം അവിടെയോ ആര അച്ഛൻ മരിച്ചുപോയി
ഓഹ് ഇവിടെ ഞങ്ങള് സപ്രേ ട്ടാണ് നാ എനിക്ക് നാല് മക്കള് ഹസ്ബൻറ്റും
ആഹ്
ഞങ്ങള് വേറെ താമസ്ച്ച് പിന്നെ ഹസ്ബൻറ്റിന്റെ ഉമ്മ പിന്നെ ഉമ്മാക്കും ബാപ്പക്കും പത്തു മക്കളോണ്ട്
ഓഹോ ഹോ ഹോ അല്ല ഇങ്ങടെ കൂടെ ഹസ്ബൻറ്റില്ലേ അപ്പോം
ഇല്ല നാട്ടിൽ ഇല്ല അവര് എറണാകുളം പോയേക്കാ
ഓഹ് ഓഹ് ആ അങ്ങനെ അപ്പോ അവര് പിള്ളേര് എന്നാടുക്കുവാ പഠിക്കുവാണോ
ആഹ് പിള്ളാര് വല്യമോൻ പ്ലസ് വണ്ണില് രണ്ടാമത്തെ എട്ടില് മൂന്നാമത്തെ മോന് മൂന്നാം ക്ലാസ്സിലാണ് ചെറു ത് യു കെ ജി ലാ
യു കെ ജിലല്ലേ ആഹ് ഇവിടെ എനിക്ക് ഒരാളേ ഒള്ളു അവള് ഏഹ് മോളാണേ അവള് എൽ കെ ജി ലാ പഠിക്കുന്നെ ഉം അങ്ങനെ ഉം അപ്പോ സ്കൂളി പോയോ രാവിലെ അവര് എന്തുവാ ആഹ് ഒണ്ട് ഒണ്ട് ഫിനാൻസില് ആം
ഓഹ് ആഹ് ആഹ്
ലീവാരുന്നു ഉം പർണോ
ആഹ് ആഹ് ശെരി ഇന്നെന്താ ലീവ്
ഇന്ന് അക്ഷലൊക്കെ പോണവാരുന്നേ അപ്പോ കൊറച്ച് ആം ആഹ് അതെ അതെ ഇപ്പോ നാളെയൊക്കെ അവധിയണല്ലോ എന്തോ ആഹ് അതെ അതെ അതെ അതെ അതെ അപ്പോ പിന്നെന്നങ്ങ് എടുത്താ ഉം പിന്നെ ഫുഡ്ഡൊക്കെ ഫുഡ്ഡൊക്കെ ആയോ
ആഹ് ഫുഡ് ഇന്ന് നോമ്പാണ് ഞങ്ങക്കേ ഇന്ന് മുഹറം ഒം ഒമ്പതെ പത്തെ ആഹ് ഒമ്പതും പത്തും ഞങ്ങ നോമ്പെടുക്കാ ആഹ് ഫുഡ്ഡാക്കിയിട്ടിണ്ട് മ കഴ്ച്ചത് ഏഹ് ചെറിയ മോന് സ്കൂളില് ഭക്ഷണം പറ്റില്ല അപ്പൊ അവനിങ്ങോട്ട് വരും.
ആഹാ അടുത്താണോ അപ്പൊ സ്കൂളിന്റെ അടുത്താണോ വീട്
ആ ആ തൊട്ടടുത്താ
ആ ഹാ ഹാ ഹാ അത് ആഹ് ഇവിടെ എന്ത്‌ അവര് കൊടുത്ത് വിടാൻ സമ്മയക്കില്ലാ നമുക്ക് പതിനൊന്ന് മണിക്ക് ഒരു ലഞ്ച് ഇത് സ്നാക്സ് എന്തേങ്കിലും കൊടുക്കാനേ പറ്റത്തുള്ളേ അപ്പം അങ്ങനെയതേ പറ്റത്തുള്ളൂ അല്ലാണ്ട് ചു
ആ അത് എൽ കെ ജി യു കെ എൽ കെ ജി യു കെ ജി അങ്ങനെ തന്നെയാ അവര് പിന്നെ അവിടുന്ന് കൊടുക്കും നമ്മളൊന്നും കൊടുത്തു വിടാൻ പറ്റില്ല പ അതുപോലെ കറിയോന്നും കൊടുക്കാൻ പാടില്ലാന്ന് പറഞ്ഞു മക്കള് ഒന്നും കഴിക്കാത്ത കൊ എന്തെങ്കിലുമൊക്കെ പിന്നെ നമ്മള് കൊടുത്തു വിട്ടാല് അതിന് ചേച്ചിമാര് വഴക്കു പറയും
ആ അതെന്ന് നമ്മളെ ഒരി ഇത് കണ്ട് അത് നേരത്തെ ഈ സ്കൂള് തോർന്നപ്പോഴേ പറഞ്ഞു അവരൊന്നും സ്പെഷ്യലോന്നും കൊടുത്തു വിടല്ലാന്ന്
വല്ല്യ പിള്ളേർക്കൊക്കെ ഇണ്ടാക്കുന്നല്ലേ എല്ലാവർക്കും കൂടെ ഇണ്ടാക്കുന്നത് കറിയില് എരിവൊക്കെ ഇണ്ടാവും ഈ കുഞ്ഞു പിള്ളേർക്ക് പ പറ്റൂലല്ലോ അവര് എന്നിട്ട് ആഹ അത് കഴിക്കൂല പ പച്ച വറ്റ അങ്ങനെ വരു ന്ന ചില സമയത്തൊക്കെ
ആ അതെ അതെ അതെ അതെ എന്നെ ചെയ്യനാ പക്ഷെ ആ ടീച്ചർ വീട്ടിലാെങ്കിൽ അങ്ങനെ നടക്കുകയല്ല സ്കൂളിലകുമ്പോ ടീച്ചറൊക്കെ പറയ കേട്ടാണല്ലോ അത് കഴരിക്കുമല്ലോ വീട്ടിലാണ് ഇവര് അത്ര ഇതാക
ഞാനും പിന്നെ അവര് പറഞ്ഞ നമ്മളപ്പോതര് പറ പറഞ്ഞു കേൾക്കണല്ലോ അതുകൊണ്ട് ഞാനൊന്നും കൊടുു വിടാറില്ല കേട്ടോ ഇനി എങ്ങനെ കഴിച്ചൻ ശീല നല്ലത്ന്ന എരുതിട്ട്
ആഹ അതെന്നെ അതുകൊണ്ട് പിന്നെ അതെ അതെ ഇവിടെ ആദ്യമേ പറഞ്ഞ ഇങ്ങനെരച്ച ചീനൻ മുട്ട അങ്ങനത്തൊന്നും കൊടുത്ത് കൊത്ത വിടില്ലതാന്ന് വൊ എല്ലാ പിള്ളാരും അങ്ങന കൊടുത്ത വിടല്ലോ എല്ലർക്കേ അപ്പൊ പിന്ന നമ്മും അങ്ങനെ കൊടുത്തു വിട്ട അതെ പ്പിക്കണ്ടന്ന് പറയാ പിന്ന കൊടുത്ത വിടാറില്ല പഠിക്കാൻ കുഴപ്പില്ല പഠിച്ചോളൂ വരുമ്പഴേ എഴുതാ ഹോംവർക്ക ചെറുതായിട്ട് കൊടുത്തു വിടുന്നുണ്ട് വരുന്നത് അക്കെ എഴുതി വെക്കും പിന്നെ ഇച്ചിരി വീട്ടിൽ വരുമ്പോ ഇച്ചിരി മടി മടന്നല്ല കുറച്ച് കളിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പഠിക്കാരുത്തിയാലും എന്തെങ്കലും ഒക്കെ കളിച്ചുകണ്ടക്കെ ഇരിട്ടുള്ളൂ
ആഎവിടെ ഭയങ്കര മടിയാ മടിച്ചിയാണ് ഭയങ്കര മട പിന്നെ കൈ എഴുതായിരുന്നാല അപ്പൊറക്കം വരും
ആ ഇതങ്ങനെ ചെറിയ അങ്ങനെ ഉറക്ക അങ്ങനത്തെ പ്രശ്നം ഇപ്പം ഇവർ കുഞ്ഞ ആയോണ്ടേ ഓരോ അക്ഷരങ്ങളെ കൊടുത്തു കൊടുത്തളൂ ഇപ്പം മലയാളം ആണെങ്ക ഏ ആ എഴുതാനോ ഒ ആ എഴുതാനോ അപ്പൊ ഒരു സെക്ഷനെ എഴുതിപ്പിച്ചിട്ടായിരിക്കും അവിടന്ന് വിടുന്നേ പ ഒരുതേള്ളൂ അത് വരുന്നതേ പ എതി വെക്കും കണം അങ്ങനെ അതുകൊണ്ട് ഒത്തിരി എഴുതാനൊന്നും ഇല്ലാത്തൊണ്ട് പിന്നെ
അവിടെ ഒത്ര ഇഷ്ടം പോോ യു കെ ജിയും കൂടെ ആയതൊണ്ട് ബാക്കുകള് വേഡ്സക്കെ ത്തില്ലേ ഭയങ്കര പാടാണ് ഉം അങ്ങനെ പിന്നെ ഭയങ്കര മടിയാണ് എഴുതാൻ പിന്നെ എല്ലാ ദിവസവും ഡിറ്റഷനും ഉണ്ടാവും അപ്പൊ പിന്നെ അത് പഠ ണം ഇത് എഴുതണം മലയാളത്തിലും എഴു പിന്നെ ഹോംവർക്ക് ഉണ്ടാവും ഇംഗ്ലീഷിലും ഹോംവർക്ക് ഉണ്ടാവും പി ചിലപ്പോ മാത്സും ഉണ്ടാവും ആസുഖം തന്നെ ഇപ്പോ പിന്നെ സ്പെല്ലിങ് എഴുതി പഠിക്കണ ആ ഒരു സ്റ്റേജിലായില്ലേ
ആ അതെ
അതും കൂടി അവൾക്ക് ബ്രാൻ ബ്രാൻഡ് എടുക്കണം
ആഹ അത് തന്നെ പിള്ളേർക്ക്ല്ലാം മടിയകും കൊറേ ഇപ്പടുത്തെ ഒരു ആവശം ഉള്ള ഇവിടെയും കൊച്ചിനനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കക്ക് അവരുടെ ആഹ്ത് സ്വഭാവംൊക്കെങ് മാറും പിന്നെ ഇതൊരു യൂണിഫം കിട്ടയില്ലായിരുന്നു അ അയിന് എന്നും പരാതിയായിരുന്നു അപ്പൊ ഇന്ന് ടീച്ചർ പറഞ്ഞു യൂണിഫോം വന്നിട്ടുണ്ട് അപ്പ അത് കൊടുു വിടും ഫ പൈസ ഒക്കെ അതിന്റെ അടച്ചതാണ് നമ്മൾ നേരത്തെ പക്ഷെ ഇതുവരായിട്ടും കിട്ടിയില്ലായിരുന്നേ ഉം അതുകൊണ്ട് ആ ഒരു ഇത് പിന്നെ എന്നും കള ഡ്രസ്സ് എടിയിപ്പിച്ച് വിട്ടാലും മരമ്പാതി മൊത്തംെള അ പ്രശ്നം വരുന്നല്ലോ പിന്നുംുധനാഴ് ദിവസം കളറയിരിക്ക അന്നേരം പിന്നെ
ആ ആ ബുധനാഴ്ച പച്ച കളർുണ്ടോ ഇവിടെ ഫുള് യൂണിഫോ
ര അല്ല അവിടെ യൂണിഫോം ഒക്കെ ഒക്കെ ആയോന്ന് പിള്ളേർക്ക് അതോ കളറാണോ
ആഹ അത് യു കെ ജി യു കെ ജി അല്ലേ ഇപ്പ എൽ കെ ജി ഞാനും പിന്നെ പിന്നെ ഒന്നാം ക്ലാസ് പിന്നെ മാറ്റുമ്പോ ഈ യൂണിഫോം പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ വേറെ വാങ്ങിച്ചിട്ടില്ലേ എൽ കെ ജിയിലത്തെ യൂണഫോം തന്നെയാണ് ഇട്ടുകൊണ്ട് പോകണ് വേറെ വാങ്ങിച്ചു പിന്നെ മക്കളെ ഈ യൂ സ്കൂൾ യൂണിഫോം സ്കൂളിൽ വീട്ടിൽ വന്നാല് വീട്ടിൽ യൂസ് ചെയ്യത് യൂണിഫോം പ്പമാ പറഞ്ഞ ഡൂല എല്ലാം അങ്ങനെ തന്നെ എല്ലാ മക്കളും അ പിന്നെ അത് വെറുതെ അവിടെ കിടക്കല്ലേ അപ്പ ഞാൻ എന്ത് ചെയതു ആ യൂ ഇപ്പ്തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടേ അങ്ങനെ പോണണ്ട് ഈ ഒരു വർഷംല്ലേ
ആ അത് തന്നെ എന്നാ പൈസയാ യൂണിഫോമിനാണേലും
ആ
അല്ലേ നല്ല ഇവിടെ നമക്ക് യൂണിഫോമിന്റെയും പിന്നെ ഉ ടെക്സ്റ്റ് ബുക്സ് അതിനും വേണ്ടിട്ടൊക്കെ ഉള്ള പൈസയൊക്കെ അടയ്ക്കണം സർക്കാർ സ്കൂളെന്ന് പറഞ്ഞി് ട്ട് കാര്യല്ല അതൊക്കെ അടക്കണം ആ ഫീസ് ഒരു ഒരു വർഷത്തേക്ക് ആയിരത്ത അഞ്ഞൂറ് രൂപ ഉള്ളൂടെ പി ടി ഫണ്ട് വേറെ എക്സ്ട്രാ ഒന്നും പിന്ന ബസിന്റെ ഫീസ് കൊടുക്കും
ആ ഇവിടെ രണ്ടായിരം ചേർത്തപ്പ കൊടുത്ത എല്ലാ മാസവും ഈ ഇത് കഴിഞ്ഞ വർഷം വരെ ഇരുന്നൂറ്റമ്പ ആയിരുന്നു ഇ മുന്നൂറോ മുന്നൂറ്റ ഉണ്ടാക്കി എല്ലാ മാസം കൊടുക്കണം
ആണല്ലേ ഉം ഫീസ് തന്നെ വേണല്ലോ ഒരിന്നത് ഇത്രയും പേർക്കും ഇതെ പാടാ ടാസ്ക് ഹസ്ബൻഡ തന്നെ എടുക്കും എന്നാ വർക്കാ
ഹസ്ബൻഡ് ആ അല്ല പിന്നെ ഉസ്താദാ
ആ ഓ ഓ ഓ ഓ ഹ
വലിയ മക്കള് ഹോസ്റ്റലില് ഇപ്പോ നിന്ന് പഠിക്കാണ് ഇവ രണ്ടു പേരെ എവിടെയള്ളു ചെറുത് രണ്ട്
ആ അപ്പൊ അവരെങ്ങനെ ഇനിയിപ്പ നാളെ വരുവോ ഹോസ്റ്റലിൽ നിൽിക്കുന്നവരെ
ആ ഒരാൾ ഇന്നലെ വന്നിട്ടുണ്ട് മറ്റൊന് പിന്നെ ഇന്നലെ മിനഞ്ഞ തുറന്നിട്ടുള്ള അവടെ ഒരു ഈ ബിൽഡിങ്ന്റെ പ പണി കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ എടുക്കണള്ളോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത്രയും ജൂണ് സ്കൂൾ തുറന്നിട്ടില്ല അവർക്ക് ഡിലേ ആ അ അവര് ഇന്നലേ ഈ വെക്കേഷൻ അല്ല ഈ ലീവിനെ കോള് വരുന്നുണ്ട് അപ്പം ഈ ലീവിന് അവര് പിന്നെ പറഞ്ഞ വിട്ടിട്ടില്ല അ തന്നെയാണ് ആ ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടേ വിട ഉണ്ടാവുള്ളു
ഓഓ ഓ മഴയൊക്കെ ഉണ്ടോ ഇങ്ങോട്ട് നമുക്ക്
ന്നും മഴ പെയ്തിട്ടില്ല നല്ല വെയയില
ഓ ആ ഇവിടെ പിന്നെ രണ്ട മൂന്ന് ദിവസമായിട്ട് ഇടക്കിടക്ക് വെച്ചാ അങ്ങനെ ചെറുതായിട്ട് മഴ പെയ്യും പിന്നെ മൂടി വരും പിന്നെ വെയില് അങ്ങനെ പിന്നെ ഈ വർഷം പക്ഷെ പൊതുവേ മഴ കുറവാണല്ലോ കുറച്ചല്ലേ ഉള്ളൂ ആ ജൂൺ മാസത്തെ ആദ്യത്തെ മറ്റ ആ ഒരുരിതില് കുറച്ച് നാൾ പെയ്ത അല്ലാണ്ട്
ആ വല്ല മഴയൊന്നും കിട്ടിയിട്ടില്ല അല്ലെ അ അതുപോലെ തന്നെ ഇവിടെ പക്ഷെ ചിലത് ഉ ഏ
ബ കാറുണ്ടോ ബോർവില്ലാണോന്ന്
ഏ ക്ലിയർ അല്ലല്ലോ റേഞ്ച് പോണണ്ടന്നൊന്നും
ആണോ അല്ലെ വെള്ളത്തിനൊക്കെ സൗകര്യം ഉണ്ടോ എന്നാ ചോദിച്ചേ
വെള്ളത്തിന വെള്ളം കിണർ കിണർ വെള്ളണോ
ആ ആ ഇവിടെയും കിണാറും കുളവുംഉണ്ട് കിണാറും കുളവുംണ്ട് ആ അങ്ങനെയല്ലേ ആഹ ആ ആഹ
ഹസ്ബൻഡടെ നാട്ടിലില്ലേ
റ്റ് ഹിറ്റാച്ചി ഓടിക്കുവാ അപ്പൊ ആളിപ്പോ വർക്കിന് പോയേക്കുവ
ഓഹ് അത് ശരി സ്വന്തായിട്ടാ
ആം നമുക്ക് സ്വന്തമായിട്ടുണ്ട്
ആഹ്
ആഹ് അങ്ങനെ പോയേക്കുന്നു ഉം ഉം പിന്നെ
ഹസ്ബൻഡല്ല വേറെ പിന്നെ ബ്രദേഴ്സ് ഒന്നും ഇല്ലേ ഹസ്ബൻഡ് ഹസ് പിന്നെ വേറെര് അമ്മയ്ക്ക് വേറെ മക്കളില്ലേ ഹസ്ബൻഡ മക്കള
ആഹ് ഒരാളുണ്ട് ആളുടെ കല്യാണം കഴിഞ്ഞതാ അപ്പം പെണ്ണാണെ പെങ്ങളുണ്ട് അപ്പൊ അതിന്റെ കല്യാണൊക്കെ കഴിഞ്ഞും എന്തോ ആഹ് അവര് ര രണ്ടു പേരാ ഞാനും അതെ എനിക്കും ഒര് അനിയനൊ ണ്ട് അവനും ഹിറ്റ ഹിറ്റാജി ഫീൽഡ് അത് ന്റെ പണിയ ഇം ഇഹ് ഇഹ് ഹ് ആ അങ്ങനെയൊക്കെ പോന്നു ഉം പിന്നെ ഫുഡൊക്കെ കഴിക്കാറായില്ലേ
ഏഹ് ഭക്ഷണം കഴിച് ഇൽ ആഹ് ഇല്ലാ ഇന്ന് നോമ്പായതുകൊണ്ട് എന്നിട്ട് വൈകുന്നേരം ഭയങ്കര ഭക്ഷണം കഴി
ആഹ് ആഹ് ഹാ ഹാ ഹാ ആഹ് അങ്ങനെ ഇല്ലല്ല കുറച്ചൂടെ കഴിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട് ഉം ചക്കേടേം മാങ്ങേടക്കെ സീസൺ കഴിഞ്ഞോ അവിടെ
ആ വേണ്ട ചക്ക ഉണ്ട് ച മാങ്ങ തീർന്നില്ലേ അതിനിനി കടേന്നു തൊട്ട് കിട്ടണം
ഇവിടേം മാങ്ങ കൊ കൊറച്ചേ ഒള്ളായിരുന്നു ഞങ്ങള് കൂടുതലും പൊറ ത്ത്ന്ന് മേടിക്കൊക്കെ ആയിരുന്നെ ഉം മാങ്ങയുടെ ഇത് കുറവായിരുന്നു.
ഇം ചക്ക ഇണ്ടാവൂല്ലേ?
എന്നൂണ്ട്.
ഉം ഉഹും
ഉം ആഹ് എന്നാ ശെരി ഞാൻ ഇടക്ക് വിളിക്കാട്ടോ ഓക്കെ ആഹ്